ഹലോ ഓ കേക്കുന്നു
ആഹ എവിടെയാ
വട്ടിലന്താണ് ഭക്ഷണൊക്കെ കഴിച്ച് സ്റ്റിലല്ലേ
ആഹ ഈ സമയത്ത് ഇനിയിപ്പം സ്കൂള് വിട്ടു വരുമ്പോ ഒരു യുദ്ധമല്ലേ
അതെ ഉം അതൊരു യുദ്ധം തന്നെയാണ്
കഥ എത്രല്ലാ മക്കൾ പഠിക്കുന്ന
മക്കള് ഒരാള് പിന്നെ ഈ ഫിസിയോതെറാപ്പിയ ആാണ്
വല്ലിമക്കള
ആഹ് വലിയ മക്കളും ഉണ്ട് ചെറുതുംണ്ട് മൂന്ന് മൂന്ന് മൂന്ന് മോളും ഒരു മോനു ആണ്-
ആഹാ അപ്പൊ മൊത്തത്തിൽ കഥയായിരിക്കുവല്ലോ?
അതെ മൂത്തോള് ഇവിടെല്ലൃ മംഗലാപുരം അവിടാണ് ഫിസിയോതെറാപ്പി- രണ്ടാമത്തോള് പ്ലസ്- ടുആണ് മൂന്നാമത്തോള് ഏഴാം ക്ലാസിലാണ് മോനെപ്പൊഎ ൽകെ ജി ചേർത്തിട്ടേള്ളു ഇപ്പം ദാ ക്ലാസ് കഴിഞ്ഞ് വന്ന്ണ് ഓന്റെ യുദ്ധങ്ങള് ഇവിടെ തുടങ്ങീണ്-
ആഹാ അപ്പൊ മോനായിരിക്കുമല്ലോ ഏറ്റവും കുറുമ്പ്-
അതെ അവന് ഞാന് ഫുള്ള് നന്നാക്ക്- ക്കീട്ട് നമ്മള് നല്ല റസ്റ്റല്ല ഓനോന്റെറെ കളിപ്പാട്ടം ഫുള് ഇതാ റൂമ് മുഴ്വൻനെ
ആഹാ ആഹ് ഇവിടെ ചേച്ചിയുടെ കുട്ടികളുണ്ട്- അതുങ്ങൾ ഇതിന്റെ ബാക്കിയ അവളിപ്പം ഒന്നാം ക്ലാസ്സിലോട്ട് ചേർന്നതേ ഒള്ളു- പിന്നെ മൂത്തവൻ മൂന്നില അവിടെ കാര്യം ഒന്നും പറയതിരിക്കുന്ന ഭേദം- സാധാരണ ഈ ആ പിള്ളേർക്കല്ലേ വഴക്ക് ഇങ്ങെ മറ്റുള്ളവരെ തല്ലുക-
അതെ ആഹ് ഞാൻ അതേമാതിരി ഞാന് എപ്പളും പറയും- മൂന്ന് പെൺകുട്ടികളെ പോറ്റിയത് ഞാൻ അറിഞ്ഞിട്ടില്ല- ഓനെ ഓന്റെത് ഡബിള്. ഉണ്ട്ന്ന് എന്താ ഓ ആകു ട്ട്യാളെ കുരുത്തക്കട് വേറൊര് തരം കുരുത്തകെടന്നാണല്ലോ.
ആഹ് ഇവിടാണെങ്കിൽ ഒരാളെ കളിക്കാ ഇവിടെ അവധിക്കേ കളിക്കാൻ വിട്ടതാ അപ്പൊറ്ത്തെ കളിക്കാൻ പോയതാ പിള്ളേർ ഒത്തിരി കുഞ്ഞു പിള്ളേരു ണ്ടായിരുന്നില്ലോ അവധിക്കു എല്ലാം കൂടെ പോയതാ ന്നിട്ട് ബ റ്റും ബോളും കളിക്കാൻ പോയി ബാറ്റും കൊണ്ട്പോയി നമ്മടെ കടന്തലുണ്ടല്ലോ
അതെ
കടന്നൽ കൂടിനിട്ട് അടിച്ച് എന്നീട്ട് അത് കു ത്തി ആശുത്രിയിലൊക്കെ കൊണ്ടോയി അത് കുത്തി കൊണ്ടോയി എല്ലാ ഇഞ്ചഷനും എല്ലാം എടുത്ത് കൊണ്ട് വന്ന്. അത് കഴിഞ്ഞ് ഇത് അങ്ങോട്ട് കൊറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പോയി അയിനെ അടിച്ചു അത് കു ത്തിന്നും പറഞ്ഞ് ആ എന്തോ ചെയ്യാനാന്ന് പറ അന്നിട്ട് അതു അന്നേരൊ ആദ്യത്തെ കുത്തിന് മൊഖത്തൊന്നു ഒന്നും പറ്റിയില്ലായിര്ന്നെ
ആഹ് ആഹ്
കാലേലും എല്ലാമായിരുന്നു കുത്തി വെച്ചത് കാണ ഇപ്പോ അല്ലാതെ രണ്ടാമത് പോയി അയിനെ അടിച്ച് അത് മൊഖത്തും ചുണ്ടത്തും ചുണ്ടൊക്കെ രണ്ട് മടങ്ങുണ്ടായിരുന്നു കുഞ്ഞല്ലേ അവൻ നമ്മള് ഈ തറയിലൊക്കെ തലയൊക്കെ തട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തറക്കിട്ട് ചവിട്ടത്തും ഇടിക്കത്തു ഒക്കെയില്ലേ? അത് ഓർത്ത് വെച്ച് തല്ലിയാ തിരിച്ച് തല്ലണംന്ന് പറഞ്ഞ് കടന്നല്നെ വീണ്ടും പോയി തല്ലി. അയ്യോ അങ്ങനെ ഇരിക്കുന്നു അവധി കഴിഞ്ഞത് കൊണ്ട് കൊറച്ച് ആശ്വാസമുണ്ട്.
അതെ ഉം ഇപ്പം വന്ന് കഴിഞ്ഞാല്. അത്ര ഒരു ഇപ്പ അ ന്നെ പ്പ ടൈം ഇല്ലല്ലോ വന്ന് കഴിഞ്ഞ അപ്പോക്കുണ് രാത്രിയായി
അത് അതെ അതുവല്ലാം ഇവർക്ക് ഒത്തിരി വർക്ക് കൊടുത്ത് വിടും. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഇപ്പ നമ്മള് ഏഴാം ക്ലാസ്ലല്ലെ എട്ടി പഠിച്ചപ്പോ നമ്മൾ പഠിക്കുന്ന സാധനങ്ങള ഇപ്പൊ ഒന്നാം ക്ലാ അതുപോലെ അത്ങ്ങക്ക് പഠിക്കാനങ്ങ് കൊടുക്കും കഥയെ കഥ നമ്മള് പഠിച്ചെ ഏയിലൊക്കെ ആവുമ്പഴല്ലേ കഥ വെച്ചിട്ട് നമ്മളായിട്ട് എഴുതാൻ പിള്ളേരെയിപ്പോ കഥ പഠി പ്പിച്ചിട്ട് തിൻ്റെർത്തം പിള്ളേർ തന്നെ എഴുത അങ്ങൻത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇത്ങ്ങക്ക് സമയം കിട്ടത്തില്ല. പഠിച്ച് അങ്ങനെ കളിക്കാനൊന്നു അധികവെ
ഉം ഉം.
പിന്നെ പോരാത്ത്ന് പാട്ട് ഡാൻസ് എല്ലാത്തിനും വിടുമ്പം. എല്ലാം ഇപ്പൊ പഠിപ്പിക്കുവല്ലേ അപ്പഴത്തേക്കും സമയം കുഞ്ഞുങ്ങക്ക്. ഉം അപ്പൊ അനിയന് ചേച്ചിമാരുള്ളോണ്ട് രസവായിയിരിക്കും.
ആഹ അതെ അതന്നെ അവര് വന്ന് ഓല് ൽക്ക് ഓല്തൊന്നും ചെയ്യാൻ പറ്റില്ല ങ്ങട് ഒളിപ്പിച്ച് ന്റെ ചെറിയ മോള് മോ പിന്നെ മേ ത്തെ നെലേല് പോയിട്ട് അവ്ടെ റൂമിൽ പോയി മെല്ല വാതിലട്ച്ചിട്ട ചെയ്യല് ഒന്നും ചെയ്യാൻ സമൈ
അ ആ. ആ ഇങ്ങനെ എ കുഞ്ഞുള്ളത് കൊണ്ട് സമയം പോന്ന അറിയത്തില്ല ശെ
ഉം അതറിയൂലോ അതാ പറഞ്ഞത് ഒര് ഇപ്പ രാവിലെ വെ രാ പ്പം എൽ കെ ജി അയിനൊണ്ട് നേര്ത്തെ വിടും ഒരു മണി ആവുമ്പോക്കിനും. അവനെ പറഞ്ഞേക്കണെങ്കിൽ തന്നെ ആ ഒരു ലെവലിൽ ടുത്ത് കൊണ്ടോന്ന് നല്ല ഇഷ്ട്ടാണ് പോവാന് ഇഷ്ട്ടാണ്. അങ്ങൻത്തെ പോണീനൊരു ബുദ്ധിമുട്ടൊന്നുല്ല്യ. ആഹ് അങ്ങനെ പറഞ്ഞേച്ച്. ഇല്യ അങ്ങനില്യ അങ്ങനത്തെ ആ കുറുമ്പില്യ അങ്ങനെ അടിക്കണ കുറുമ്പില്യ
ആഹ
ഇത് ഇവിടെ ഓലോടെ പൊറത്ത് പോയാല് പച്ച പാവാ ഞാന പറയും
ആഹ
വേറെ ആരോടും ഒരു ഇതുണ്ടാവൂല്ല അറിയാത്തോരായിട്ടു ഒരു അക്ഷരം അവ സംസാരിക്കൂല അങ്ങനെയാണ് നി അറിഞ്ഞു കയിഞ്ഞ എങ്ങനാ അറിയൂല
അതെ അപ്പൊ വല്താവുമ്പം ഇങ്ങനെ ആയിരിക്കും നമ്മള് കുഞ്ഞിലത്തെ ഒരു സ്വഭാവം
അതെ ഉം ന്റെ ചെറുത് ചെറിയ മോളുയായി ഒക്കാത്തത് അവ ഓളെ ബുക്കെടുത്തു വായിക്കുകയാണെങ്കിൽ ആ പെന്നൊന്നിങ്ങാട്ട് എടു എടുക്ക പെൻസിലോന്നിങ്ങാട്ട് എടുക്കുക
ഫുൾ ടൈം ബെഹളവാ ല്ലേ
ആഹ
ഇവിടെ ഇവിടെ ആ കൊച്ച് മൂത്തവൻ വല്യ കൊഴപ്പല്ല ആര ഉപദ്രവിക്കും അങ്ങനെയൊന്നുമല്ല പാവോ ഭയങ്കരെ എന്ന വെച്ചാ അവരിങ്ങനെ കുരുത്തക്കെട് ഒണ്ടെന്നേ ഉള്ളൂ അല്ലാത് ഉപദ്രവ ഒന്നു ഇല്ല ആരേം അവന് നാലെണ്ണം കിട്ടിയാ അവൻ മാങ്ങിച്ചൊണ്ട് വരും കരഞ്ഞോണ്ട് അങ്ങനെയ പക്ഷെ എളയോ അവള് പെങ്കൊച്ച പക്ഷെ അവള് നല്ലത് കൊടുക്കും അവള് കരയത്തൊന്നൂല്യ ഇല്ല മുഖം വെറുപ്പിച്ചു നിന്ന് നല്ലത് തിരിച്ചു കൊടുക്കും ഹ ഹ ഹാ സാധാരണ അങ്ങനെ ആമ്പിള്ളോരല്ലേ ആഹ അപ്പൊ ഇവിടെ പറയ് എല്ലാരും ആ ആമ്പിള്ളാർ ആമ്പിള്ളേർ കൂട്ട് തന്നെ എന്നുവച്ചാ കരയത്തുംല്ലാ അവളെ ഇട്ടിച്ച് രിച്ച അവള് കൊടുത്തിട്ടേ തിരിച്ച് കേറത്തുള്ളൂ വീട്ടിനകത്ത് അങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ട് അവളെ അങ്ങനെ കളിക്കാൻ വിടല് കുറവാ പിള്ളേരെങ്ങാനും വീട്ടിക്ക് പിന്നെ അവർടെ അച്ഛനുംമ്മേം വന്നു
ഇപ്പൊന്ന് പറഞ്ഞാല് ഒരു പരാതി പറഞ്ഞാല് ഉമ്മാരു ഉം അവര് അമ്മയും അച്ഛയും വന്ന് ചോദിക്കാണല്ലോ ചെയ്യാ
ഉം അതെ അതെ സ്കൂളില് പോലും അങ്ങനെയല്ലേ
അതെ ഉം ഒക്കെ പേടിയാണ് ഇപ്പൊ പ്പൊ അതൊണ്ടാണ് മക്കള് ഫോണിന്റെ അഡിക്ട് ആയത് പറത്തൊന്ന വീടുലമ്മള് നമുക്ക്
അതെ അതെ
പണ്ടങ്ങനല്ലേനി പണ്ടമ്മള് മക്കൾ എവിടെയൊക്കെ പോയി കളിച്ചാലും അവര് വൈകുന്നേരം വരും നമ്മള അങ്ങനെ നോക്കി നക്കാറോ പേട് ഒന്നൂല്യ നമ്മളെ നമ്മള കാലഘട്ടം പക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനെല്ലല്ലോ സ്കൂള് വിട്ട് ഒരു മിനിട്ട് അവര് നേരം വൈകിയാ നമുക്കൊ ക്കെ പേടിയാവില്ലേ
അതെ അതെ അതെ ആ അങ്ങനെയുണ്ട്
ഉം
ഭയങ്കരെ ഏ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് ഫോൺ അങ്ങനെ എടുക്കാറൊന്നുവില്ല കാരണം ഇപ്പ അങ്ങ് കളിക്കാൻ വിടുന്നകൊണ്ട് അവൻ പിന്നെ അങ്ങ് കളിക്കാനൊക്കെ പൊക്കോ ളും കൂട്ടുകാരുടെ കൂടെ ഈ ഫോൺ ഫോൺ എടുക്കുന്നകൊണ്ട് വെളിയിലൊക്കെ വിടും ഇപ്പോ അവധിയായിരുന്നപ്പോ അങ്ങനെ ഫോണേ കൊടുത്തില്ല ഇല്ലേ പിന്നെ കഴിക്കുമ്പോ ഫോണ് അങ്ങനെ പിള്ളേർക്ക് കുറച്ച് കഴിയുമ്പോ ഫോണില്ലാതെ പ റ്റത്തില്ല
ഇല്ല ഇല്ല ഉം
കുഞ്ഞ് പിള്ളാര് വരെയാ ഗ്ലാസ്സ് വെച്ചേക്കുന്നെ കണ്ണിതായിട്ട്
അതെ ഉം നമ്മടെ ഇവിടെ അടുത്ത് ഒരു കണ്ണിന്റെ ഉം പഠിച്ചൊരു മോളുണ്ട് അവർ പറ അവള് പറയണ്ട് എത്ര ചെറിയ മക്കളാണ് ഈ കൺ ടെ സ്റ്റ് കണ്ണ് ടെസ്റ്റിന് വരുന്നത് എന്ന് ഫുൾ ചെറിയ കു കുട്ടികളാണല്ലോ കണ്ണ് ടെസ്റ്റിന് വരുന്നത്
ഇപ്പൊ അസുഖങ്ങളുമൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുധ കുഞ്ഞിലെ തന്നെ കണ്ണിന് കാഴ്ചയില്ലാ ന്ന് വച്ച് കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
അതെ ഉം നമ്മള് നമ്മളൊ ഒരു ഇതിന്‌ ഫ്രീ ക്കും വേണ്ടി നമ്മള് ഫോൺ കൊടുക്കും
ആ അതെ പക്ഷെ കൊറച്ചു നേരം സമാധാനം കിട്ടും ഇതുങ്ങള അല്ല അല്ല കാരണവേ ചേച്ചിടെ കുഞ്ഞ് അങ്ങനാ അവള് വരുമ്പോ സ്കൂള് വിട്ടു വരുമ്പോ പിന്നെ അവിടെ കഥയൊക്കെ കേട്ട് നമ്മക്കങ്ങ് നമുക്ക് തന്നെ പ്രാന്ത് പിടിക്കും ഇങ്ങനെ അവക്ക് അറിയാ അറിയണ്ടാത്ത കാര്യങ്ങളില്ല അപ്പം ഇ ഒരു കാ ക്ക പറന്ന് പോയാൽ നമ്മള് അതിന്റെ ചരിത്രം വരെ പറഞ്ഞു കൊടുക്കണം കാക്ക എങ്ങനെ ഉണ്ടായേന്ന് വരെ അവള് ചോദിക്കും അങ്ങനെയാ കഥ എന്നൊക്കെ വെച്ച് നമുക്ക് നമുക്ക് പറയുന്നേല നമുക്ക് തന്നെ അറിയാത്ത സംശയങ്ങളൊക്കെ അവള് ചോദിച്ചൊണ്ടിരിക്കും അങ്ങനെയുണ്ട് ഉം അങ്ങനെ ആകുമ്പോ നമ്മളെന്തോ ചെയ്യും കുറച്ച് നേരം മിണ്ടാതിരിക്കട്ടെ നമുക്ക് ചെവിയും തലയും കേക്കണോല്ലോന്നും കണ്ട് കൊടുക്കും
അതെ ഉം നമ്മള് തന്നെയാണ് മക്കളെ കേട് വരുത്തുന്നത്
ആ അതെ പക്ഷെ നമ്മക്കും വേണ്ടേ സമാധാനം ആരാ ഒരു സന്തോഷം ആഗ്രഹിക്കാത്തെ ആ അങ്ങനങ്ങ് കൊടുക്കും അല്ലാതെ എന്നോ ചെയ്യാനാ വേറെ എന്ത് കൊടുത്താലും അടങ്ങിയിരിക്കത്തില്ല
അതെ ഈ ഫോണ് ഇങ്ങോട്ട് കൊടുത്താൽ അത്രക്കൊരു ശാന്തത പെരേൽ ഇങ്ങനെ ഒരു കു കുട്ടികൾ ഉള്ളത് എന്നുള്ള വിവരം ആർക്കും അറിയില്ല ഇവിടെ കുട്ടികള് ഉണ്ടെന്ന് നമ്മള് പോയി നോക്കേണ്ടി വരും
അത് ശരിയാണോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കില് പെരെയൊക്കെ തിരിച്ച് വെക്കും അവര്
അതെ എന്റെ മോനൊക്കെ അതില് പെട്ടതാ നല്ല ഗെയിമും എല്ലാം കളിക്കാൻ പഠിച്ച് ഞാനും വല്ലാതെ ഫോണ് കുറച്ച് എന്റെ ഫോൺ വല്ലാതെ കൊടുക്കൂല അപ്പനെ കാത്തു നിക്കും ഫോണിന് ഞാൻ ഫോൺ കൊടുക്കൂല
ആ പിന്നെ അതും അല്ല നമ്മക്കേ പിന്നെ നമ്മള് എടുക്കാൻ വരുമ്പോഴത്തേക്കും ഫോണിനകത്ത് നെറ്റും കാണത്തില്ല
അങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു ഫോണും ഉണ്ട് മൂന്നാല് മക്കളും ഉണ്ട് ഇട്ട് ഇതേമാതിരി ഞാനിപ്പോ ഓലോട് ഞാന് പറയലാണ് കൊറച്ചൊക്കെ ഒന്ന് കൊറച്ച് ചെറിയൊരു ടൈമ് വെച്ചേക്കാ ഇപ്പോ ഓൽക്ക് ഇപ്പം സ്കൂള് തുറന്നതിന്റെ ശേഷം ഓന്റെ ആ
ആ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഫോണിന് അടി ഉണ്ടാക്കി അങ്ങനൊരു വഴക്ക്
അതെ ഉം
പിന്നെ എന്ന്ത്യ ബാക്കിയുള്ളൊരു വന്നില്ലേ മൂന്ന്ു പേരും കുഞ്ഞു മാത്രേ വന്നുള്ളൂ
അല്ല വ വലിയോള് ഇവിടെ മംഗലാപുരം അവിടെ ഹോസ്റ്റലിൽ നിന്നാവിഠിക്കണ
ആഹ എളയോ ആളോ
ഇളയ ആള് ഓളെ ആയാാം ക്ലാസ്സിില് രണ്ടാമത്തോള് പ്ലസ് ടു മോനാണ് ഇപ്പൊ പി എൽ കെ ജി ചേർത്തി പറഞ്ഞെ
ആ അല്ല മോളെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ക്ലാസ് നാലര വരെ കാണൂല്ലേ
ആ ഇവിടെ എത്തുമ്പോ കൂടെ അഞ്ചേ കാലി ഒക്കെ ആാവും
ആഹ അത് ശരിയാവെ ഉം കുഞ്ഞോ അപ്പം വന്നോ കുഞ്ഞു സ്കൂൾ ബസ്സിനാണോ പോുന്ന എഏഴി പഠിക്കുന്ന മോള്
അല്ല അത് ഇവിടെ അടുത്ത തന്നെ സ്കൂൾ ആ ഗവൺമെന്റ് സ്കൂൾ ഇവിടെ അടുത്ത തന്നെ നടന്നാ പോലെ ഉപ്പ ഉണ്ടെങ്കിലിൽ ഉപ്പന്റെ വണ്ടിമ്മ പോകും നടന്നന്ന
ആഹ അങ്ങനെ വര അങ്ങനെ ആവുമ്പോം കുഴപ്പമില്ല അടുത്തായത കൊൊണ്ട്
ആ അടുത്താണ് നമ്മള എല്ലാ മക്കളും അവിടെ തന്നെ പഠിച്ചു സുഖമാണ് അതിനത്രം വലിയ ദൂര കുറച്ചൊന്ന് നടക്കാനുള്ളൂ അഞ്ച് മിനിറ്റ് ശരിക്കള്ളൂ
ആഹ എന്നാ ശരി ഞാൻ അങ്ങോട്ട് വിളിക്ക
ആഹ ആയിക്കോട്ടെ ഉ